അ
പറയൂ
ഹലോ കേക്ക്ണ്ടാ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് ഓക്കെ ഇന്റെപ്പി അതേപോലെ തന്നെ പെട്ടെന്നാ മരിച്ചേ
ആര്
ന്റപ്പ
ന്റമ്മേ എന്തെര്ന്ന്
ന്റെപ്പ ഇത്പോലെ വല്യ പ്രായം ഒന്നുംആയില്ല ന്നാലും അറുവത് നാല് വയസ്സയിറ്റോള്ളയ്നി പ്പ ഉംറക്ക് പോയതേയ്നി പ്പാക്ക് ചെറിയ ശ്വാസം മുട്ടലിന്റെ പ്രശ്നങ്ങനെണ്ട് അല്ലാത്ത കൊഴപ്പൊന്നും ഇല്ലേയ്നി
ആഹ്
ആഹ് അപ്പൊ ഉംറക്ക് പോയതയ്നി അവിടെ- ന്ന്ങ്ങനെ പെട്ടെന്ന് തലേന്ന് രാത്രി അന്ന് രാത്രിംകൂടി വിളിച്ച് വർത്താനം പറഞ് അൻക്കെന്താ വരുമ്പോ എന്താ കൊണ്ടുരണ്ടേ ന്നൊക്കെ ചോയ്ച്ച് അങ്ങനെ സംസാരിച്ചു വെച്ചതേയ്നി പിന്നെ എന്തോ ഇപ്പ വുളുണ്ടാ- ക്കാൻ ബാത്റൂമ്ക്ക് വന്നയിനി ആഹ് ബാത്ത്റൂം ആഹ് ആഹ് ഉംറ സ്ഥലത്ത് വെച്ച് അവ്ട്ന്ന് റൂമ്ക്ക് വന്നേനി റൂമ്ക്ക് വന്ന് അവ്ട്ന്ന് എന്തോ ക്ഷീണം വന്ന് ശ്വാസംമുട്ടലിന്റെതും ണ്ടായിനി അങ്ങനെ പെട്ടന്ന് ഒര് ക്ഷീണം വന്ന് അങ്ങനെ ഉം അതന്നെ പിന്നെ ഇങ്ങോട്ട് കൊണ്ട് വന്നിട്ടൊന്നുല്ല അവിടെ തന്നെ ഖബറടക്കി
ഞങ്ങളമ്മ വെള്ളിയാഴ്ചയ മരിച്ചഹ് വെള്ളിയാഴ്ച ജുമഅന്റെ നേരത്ത മരിച്ചഹ്
അഹ് ശരി അതാണ് നല്ല മരണാണ്
നല്ല മരണ ആണ് ആഹ് ജുമുഅ അവിടുന്ന് ഉംറക്ക് മുമ്പ് സ്ഥലത്ത്ന്ന് മര്ച്ചാലും
ഉം അതന്നെ
വെള്ളിയാഴ്ചന്നെ മ്മീം മരിച്ച് വെല്ലിമ്മീം മര്ച്ച്
അഹ് ശരി
വല്ലിമ്മ രാത്രിം ഉമ്മ ജുമുന്റെ നേരത്തും
ഓഹ് ന്നട്ട് ആണ്ട്ഞ്ഞെന്നാ വരുന്നേ
ആണ്ട് കയ്ഞ്ഞല്ലോ വല്ലിമ്മാന്റെ ആണ്ട് കയ്ഞ്ഞ്ട്ട് പ്പൊ ഒരാഴയ്ച്ചായി
ഏഹ് മ്മാന്റെ ആണ്ടോ
മ്മാന്റെ ആണ്ട് റബിഉൽ അവ്വൽ മാസത്തില്
ആഹ് റബീഉൽ അവ്വല്ലാ നല്ല മാസാണല്ലോ ല്ലേ
ആ മാസം നല്ല മാസം വല്ലിമ്മാന്റെ മുഹ റ മാസം
ഉം ന്റെ പ്പന്റെ റജബ് ഒന്നിന്
ഉം
ഇപ്പാന്റെ റജബ് ഒന്നിനാണ്
റജബ് ഒന്നിനോ
ഉം ഉം ഉം ഇപ്പന്നാരെ കഴിഞ് ഇപ്പോ നാല് അന്ന് അഞ്ചാറ് മാസായിപ്പ കഴിഞ്ഞിട്ട്
ആഹ് അഞ്ചാറ് ആറ് മാസായിട്ടുളളൂ മരിച്ചിട്ട്
ഉംഹും ഒമ്പത് വർഷായി
അത്രയാേ
ഉം ഞാൻ ഒമ്പതാം ക്ലാസി പഠിക്കുമ്പോയ്നി
കല്യാണൊന്നും കണ്ടിട്ടില്ലലേ
ഉംഹും താത്താരക്കെ കല്യാണം കഴ് ക്കണ്ട് ഇന്റെ മാത്രം കണ്ടില്ല
ആഹ്
ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ ചെറേ താത്താന്റെ കല്യാണം കഴിഞ്ഞി പിന്നെ ഇന്റെ കല്യാണം മാത്രം കണ്ടില്ല ഞാൻ ഒമ്പ ത്താംക്ലാസ്സ് പഠിക്ക്ണ സമയത്താ മര്ച്ചെ ഇപ്പ ഒമ്പത് വർഷായി
ഇമ്മ മ്മാക്കോ ഇമ്മാക്ക് നല്ല പ്രായണ്ടാ
ഇല്ലാ ഇമ്മാക്ക്പ്പ അർവ്വയ്സ്സ്
ഉം
ഉം ഇമ്മ ഉഷാറാണ് ഇമ്മാക്ക് കൊഴപ്പൊന്നുല്ല പ്രഷറും കൊളസ്ട്രോളൊക്കെ ഇണ്ട് ഇന്നാലും അങ്ങനെ കൊഴപ്പൊന്നുല്ല
ആരോഗ്യെക്കെ ഇണ്ടെര്‌ക്കും
ഓഹ്
ഉം
പഷ് പ്രെഷറും കൊളസ് ളൊക്കെ ഇണ്ടായിട്ട് ഗുളികക്കെ കുടിക്കിണ്ട് ഇന്നാലും വല്ല്യ ഒയ്പ്പല്ലാതെ ആരോഗ്യക്കെഇണ്ട് ഞങ്ങളാണ്ന്ന്ണ്ടെങ്കിലും താ ത്തരാണെങ്കിലും വന്നാല് ഇമ്മന്നെ എല്ലോം ചെയ്യാ ഞമ്മളൊന്നും ചെയ്യാെ ന്നില്ല
ഉം
ഇമ്മ അങ്ങനെ ഇട്പ്പിക്കൂല്ല ഞങ്ങള് പിന്നെ എല്ലാരും കൂടി കൂട്യാ ഒരു കഥേ ക്കാരം ഏഴാ ആൾക്കാര്ണ്ടല്ലോ
ആഹ് ആഹ് എല്ലാരും കൊട്ത്താപിന്നെ
ആഹ് ആഹാ ഞങ്ങെല്ലാരോടിം ഒത്താല് ആകെ ഒച്ചിം പുളിം നായാട്ടൊയ്കാരം ത്ത
ആഹ് നങ്ങള തറവാട്ടയില് ന്നു ഞങ്ങളെ തറവാട്ടില് വിട്ട കുട്ട്യാളും പേര കുട്ട്യാകളൊക്കെ വന്നാല് ഇത്രീം കു ട്ട്യാണത്
അതാണ് അപ്പ ഉം അതാണ് ഞങ്ങളഎല്ലാരും കൂടി ആവുമ്പം ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വർ
പിന്നെ അന്റെ കെട്ടിച്ചോട്ത്ത് പിന്നെ അധികാളില്ല
ഉംഹും ഉം അവിടെ ആരുല്ല അവ്ടെ ആരണ്ട് നത്തൂമാരനല്ലേ ഒള്ളൂ ഓൽക്കാണുംതന്നെ ഇവട്ന്ന് എല്ലാരും കൂടി എന്തെങ്കിലും പരിപാടിണ്ടാകുമ്പോ അവ്ട്ക്ക് വരുമ്പോ ഭയങ്ക രസാ
ഉം
ഞങ്ങളെല്ലാരും കൂടി കൂട്യാല് കേക്കാനാരുണ്ടാവൂല പറയാനാ ആൾക്കാര് ഇണ്ടാവൊള്ളു എല്ലാരും വർത്താനക്കാരോണ്
ഉം
അപ്പ പിന്നെ പണിക്കെ ഇമ്മന്നെക്കാരം ഇപ്പ ഇന്നേപ്പം മൊഹറം പത്തിനും പോ സ്കൂൾക്ക് സ്കൂള് ലീവാണാർഞ്ഞ്ട്ട് താത്താരൊക്കെ ഇണ്ടെയ്നി ഇവടെ
ഇങ്ങട്ട് ഉമ്മാനെ സഹായിക്കൂലെ ഓലൊന്നും
ആഹ് സഹായിക്കല് വെച്ചാല് സഹായിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് സഹായിക്കാതെ നിക്കല്ല
ആഹ്‌ ഇമ്മ ഇട്ക്കലാ ഇപ്പോഴും ഓള് ഇട്ക്കൂല ഓല് റെസ്റ്റ് ലേ
ആഹ് പിന്നെ ഒരു ദിവസത്തിന് വരുമ്പം ഇമ്മിം വിചാരിക്ക്യും ഓല് ഇമ്മ എട്ക്കണ്ട ഒരു ദിവസത്തിനൊക്കെ വരല്ലേ കോറേ ദിവസൊക്കെ നിൽക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് എട്ക്കും
ആഹ്‌
ഉം അതന്നെ ഇന്നാലും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും മെയിന് ഇമ്മ തന്നേ ആയിക്കാരം എന്തേലു ഒക്കെ എടുത്ത് കൊടുത്താൽ ഇടുത്തോടത്ത് അത്ര തന്നെയ്ക്കാരം
ആഹ്‌
അമ്മ ഇങ്ങനെ പറയും ഇങ്ങള് ഇ ഇട്ത്തില്ലേങ്കിലും വേണ്ടില്ല ഇങ്ങളെ കുട്ട്യാളീം മക്കളീം നോക്കി കിട്ടിയാ മതി
അതന്നെ അത് ചെയ്താ മതി അമ്മക്ക് ഉണ്ടാവും ഇഷ്ടം പോലെ
ആഹ്‌ ഓല് ഇട്ക്കൂല്ല അവരെ കുട്ട്യേളീം നോക്കേണ്ടി വരും പെരേത്തെ പണിം എടുക്കേണ്ടി വരും അതാണ് അവസ്ഥ
ഉം
ആഹ്
കൊറേ കുട്ട്യേള് ഒക്കെ ഉണ്ടായിരിക്കും എല്ലാര്ക്കും
ഓഹ്‌ എല്ലാവർക്കും കൂടി പൻ പതിമൂന്ന് പേരകുട്ട്യാള് ണ്ട് ഇമ്മാക്ക്
ഉം
ഉം വല്ല്യ താത്താക്ക് ഒരുകുട്ടി രണ്ടാമത്തെ ആൾക്ക് അഞ്ചാൾക്കാര് മൂന്നാമത്തെ താത്താക്ക് മൂന്നുട്ട്യാള്
ഉം
നാലാമത്തെ താത്താക്ക് ഒരു കുട്ടി അഞ്ചാമത്തെ താത്താക്കും മൂന്നു കുട്ട്യാള്
മരൊക്കളൊന്നും ഇല്ല്യ ഒക്കെ പെൺ കുട്ട്യാളാ
ഒക്കെ പെൺ കു ഒരാ ഒരാൺ കുട്ട്യേള്ളു എന്റെ നേരെ മൂത്തത് ഓൻ കല്യാണം കഴിച്ചിട്ടുല്ല ഉം ഉം ഒൻ ഓന് ഇരുപത്താറ് വയസ്സായിട്ടൊള്ളൂ
ഉം നോക്കണം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിലൊക്കെ നോക്കൂലെ
ഉം അതാ പറഞ്ഞെ നേരത്തെ വീട് വെക്കണം പർഞ്ഞില്ലേ
വീട് ശരിയാക്കണെന്ന്
ഉം ഉം ഈ വീട് ചെരിഞ്ഞ വാർപ്പാണ് അപ്പൊ തന്നെ മോള്ക്ക് ഇടുക്കാനും കഴിയൂല അപ്പം വേറെ സ്ഥലം ഇട്ത്ത്ണ് ഞങ്ങള്
ആഹ്‌ അപ്പൊ വീട് വെച്ചിട്ട് വേണം
ആഹ് ഇത് ഈ വീട് വിൽക്കാൻ നിക്കാ
അത് വീ വീട് വെച്ചിട്ടെ ഇനി ഈ കല്യാണണ്ടാവുള്ളു
അല്ല വീട് പണി തുടങ്ങിട്ട് നിക്കാഹ്‌ എന്തേലും കഴിച്ചിടാ അല്ലെങ്കില് എന്തെങ്കിലും ഉറപ്പിച്ച് ഇട്ടിട്ട് അങ്ങനേ കല്യാണം കഴിഞ്ഞ് കൂട്ടി കൊണ്ട്‌ വരല് ഏതായാലും പുതിയ വീട്ട് ഓന് അങ്ങനെ പറയണേ വീട് വെച്ചിട്ട് ഇന്ഷാ അല്ലാഹ് ഇന്നട്ട് കൊണ്ടന്നാ മതി കല്യാണം അല്ലാതെ അയ്‌ന്റെ മുന്നേ കല്യാണം കൂടി കഴി കഴിഞ്ഞാല് പിന്നെ വീട് പണിമ്മക്ക് നോക്കല് നടക്കൂല്ല
ഉം
ഓക്കെ പിന്നെ ഓനും തന്നെ ഇപ്പൊ കല്യാണം വാണ്ട വീടൊക്കെ ആയിട്ട് മതി ഇന്ന്ള്ളോരു താല്പര്യാണ്
അപ്പ ഇനി ഇരുപത്താറ് വയസ്സല്ലേ ആയിട്ടോള്ളു ഒരു മുപ്പതിലൊക്കെ നോക്ക്യാ മതിന്നാ
പക്ഷെ ഇപ്പത്തെ പെൺകുട്ട്യേക്കൊക്കെ വയസ് ഭയങ്കര പ്രശ്
ആഹ്‌ ആഹ്‌ വയസ് കൂടി പറിയണ് ഒരു രണ്ട് വയസ്സ് കൂടിയാലും വയസ്സ് കൂടി പറിയണ്
ആഹ്‌ അതാണ് ഇപ്പൊ ഇരുപത്താറ് വയസ്സ് ഇരുപത്തേഴ് വയസ്സ് ഉള്ള ചെക്കൻ മാരേണ് പെൺകുട്ട്യാക്ക് വാണ്ടീയെന്തും ചെയ്യാ
ഇരുപത്തെട്ട് ഇരുപത്തെട്ട്ല് കൂടിയാല് കൂടീന്നറിയാണ്
ആഹ്‌ അതാണ് അപ്പൊ പിന്നെ ഇരുപത്താറ് ഇരുപത്തേയ് ഒക്കെ ആവുമ്പോത്ത് അടുത്ത കെല്ലക്കെ ആവുമ്പോത്തിന് ഇൻശാഅല്ലാഹ്‌ കല്യാണം ഇണ്ടാക്കിയില്ലെങ്കിലും മുട്ടായോട്ക്കലും എൻഗേജ്മെന്റ് ഒക്കായിട്ടെ
ഉം
അങ്ങനെക്കെ കഴിച്ച് വെക്കണംന്ന് വിചാരിക്ക്ണ്ട്
ആഹ് അഹ്പറ്റും ലൗ ഒന്നും ഇല്ല്യ ഓര്ക്കൊന്നും ലൗ ഒന്നുല്ല്യ
ഇല്ല്യല്ല്യ അങ്ങൻത്തൊന്നുല്യ
ഉം അയ് ഉം ഓന് പിന്നെ ചെർപ്പത്തില് ഇപ്പ മര്ച്ചപ്പൊ. അഹ് പേരക്കുട്ടി ഉം പെങ്ങന്മാരെ നോക്കണം വീട് നോക്കണം എന്ന്ള്ളതിലങ്ങനാണ്ട് ഗൾഫ് പോയത പതിനെട്ടാമത്തെ വയസ്സിലന്നെ ഗൾഫ് പോയതാ ഉം. പിന്നെ നാട്ട് വെര്നെ ആകെ ഒന്ന് ഒന്നൊ
പിന്നെ അങ്ങനെ എല്ലാരോടും സംസാരിക്കാത്തക്കെ ഒര് ഐറ്റാ ഓൻ
അല്ലല്ല സംസാരിക്ക ഓൻ നല്ല സംസാരിക്കയെക്കെ ചെയ്യും പക്ഷേ ഓന്. പതിനെട്ടാമത്തെ വയസ്സിലന്നെ ഗൾഫ് പോയി അങ്ങനെ വീട് നോ അങ്ങൻത്ത ഒര് ഇതാണ്. അല്ലാതെ ഇങ്ങനെ ഇപ്പത്തെ ഇരവത്താറ് വയസ്സ്ള്ളെ ചെക്കന്മാരെ പോലെ അങ്ങനെ അങ്ങനെ എല്ലോട്ത്തും നടക്ക അങ്ങൻത്തൊര് ഇത് നെ കാട്ടിലും പെര നോക്കാ പണിട്ക്കാ അങ്ങൻത്തൊരു സൊയ്ലാണ്.
ഉം ആഹ്
അതാണ്. ഉം ഇന്നെ കല്ല്യാണം കയ്പ്പിച്ച് വിട്ടൊക്കെ ഓനാണ്.
കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഓനാ? ഉം അപ്പെത്ര ചെർപ്പത്തി പോയിക്ക്ണ് ഗൾഫ്ക്ക് ലേ?
അതാണ് പതിനെട്ടാമത്തെ വയസ്സ് പോയീണ്. ഉം ഇപ്പൊ ഇരുവത്താറ് വയസ്സായ് ഇപ്പത്രിം കൊല്ലം ഗൾഫ് തന്നാണ്. എടക്കൊരു മാസം ഒന്നോ രണ്ടോ മാസത്തിന് ലീവിന് വെര്നല്ലേ ഒള്ളു.
ഉം.
അങ്ങനെക്കെയാണ് ഏതായാലും ഇഞ്ഞി നല്ലൊരു പെൺകുട്ടിനെ കിട്ടി വെര്ണം.
ഉം ഒരു മരോളെന്നെ ഒള്ളു ഇവടലെ?
അതെ ഒര് മരോളെന്നെ ഇണ്ടാവൊള്ളൂ.
ഉം.
പിന്നെപ്പം വീട്ട്ലും പിന്നെ ഓരന്നെ ഇണ്ടാവൊള്ളു ഇമ്മീം മോനും. പിന്നെ ഓളും തന്നെണ്ടാവൊള്ളൂ വേറെ ആരും ഇപ്പം താത്താരാണ്ന്ന് ഇണ്ടെങ്കിലും ഒക്കെ കുട്ട്യാളും മക്കളും മദ്രസും സ്കൂളൊക്കെ ആയോണ്ടെയ് ആരും അങ്ങനെ വന്ന് നിക്കൊന്നുംല്ലാ സ്കൂളും മദ്രാസും ഇല്ലാത്ത ദിവസ് തോ ഒര് ദിവസൊക്കെ മാസത്തില് കൊല്ലത്തിലൊക്കെ വന്ന് നിന്നാലായി. ആഹ്. ആഹ് സ്കൂൾണ്ടവുമ്പം മദ്രസ്ണ്ടാവും സ്ക്കുള് ലീവാകുമ്പോ മദ്രസ്ണ്ടാവും മദ്രസ്ണ്ടാ അത്ങ്ങനെ ഇണ്ടല്ലോ എപ്പളും അങ്ങനേണല്ലോ എല്ലാണ്ട് നല്ല പോലെ ഒര് ലീവ് കിട്ടല് എപ്പളെങ്കിലും ആണ്ടിലൊര്ക്കലല്ലേ? അങ്ങനെക്കെ ആഹ് അതാണ് അങ്ങൻത്തെക്കെ ഇണ്ടാവുമ്പളെ എല്ലാരൂടി ഇണ്ടാവൊള്ളു. അല്ലാഞ്ഞാല് ഇഞ്ഞിപ്പൊ എന്തെങ്കിലും പരിപാടിണ്ടെങ്കി വന്നാലും ഒക്കെ രാത്രിയാവുമ്പോത്തിന് പോവുംന്നല്ലാതെ എല്ലാർക്കും സ്വന്തം വീടുവാണ്.
ആഹ് ഇന്റെ താത്തിം അങ്ങൻ തന്നെയാ ഹോളിഡേ ആവുമ്പം വെരും. ക്കാൻ വെരും അൻയത്തി അൻയത്തി അൻയത്തിയാ കുട്ടിനെ സ്കൂൾ ചേർത്തിട്ടില്ലാ.
ആഹ്. അതാണ്. അപ്പങ്ങനെയാവുമ്പം കുട്ട്യാളെ ചെർ സ്കൂള്ൽ ചേർക്കോളും എല്ലാര്ക്കും ഒഴിവ്ണ്ടാവും വെരാനും പോവാനും നിക്ക് ക്കാനൊക്കെ ഒയിവ്ണ്ടാവും. സ്കൂളിലും മദ്രസ്സിലും പോയി തൊടങ്ങിയാ പിന്നെ വരവും പോക്കോക്കെ കണക്കന്നെരും. ഞാനന്നെപ്പധികം ഇവടെ വന്ന് നിക്കലൊള്ളൂ ഒന്നാത് ഇന്റെ മാപ്പ്ളാ ഗൾഫിലാണ്. തറവാട്ടിലാണ് അവ്ടെ ആള് ഉമ്മണ്ട് ഉമ്മാക്ക് വേറെ പ്രശ്നോന്നുല്ലാ. പിന്നെ കുട്ട്യാളു മക്കളു അതുസ്
ഉമ്മ പണി പണ് പണിക്കൊക്കെ ഒപ്പം കൂടുവോ?
ആരാ അമ്മായ് അമ്മേ?
ആഹ്
ഓഹ് അമ്മായമ്മ ഉഷാറാണ് എല്ലാ പണിയും എട്ക്കും ഞാൻണ്ടാവുമ്പോ ഞാൻങ്ങനെ കൂടിയൊടുത്താ മതി അല്ലാതെ നമ്മളെ ഒറ്റക്കിടുവൊന്നുല്ലാ ഉം പിന്നെ വെല്ല്യുമ്മണ്ട് വെല്ല്യുമ്മാക്ക് പ്രായണ്ടെങ്കിലും വല്ല്യുമ്മ നല്ല ഉഷാറാ നല്ലാരോഗ്യാ. എൺപത് വയസ്സ്ണ്ട് വെല്ല്യും വെല്ല്യുമ്മണ്ടവടെ അം അമ്മോശാക്കാൻ്റ ഉമ്മണ്ട്
ആഹ് ഇണ്ടാ അന്റെക്കെ അവിടെത്തന്നെ ആഹ് വീട്ടിലന്നെ ഇണ്ട്
ആഹ് വീട്ടിലെന്നെ
അപ്പൊ വെല്ല്യുമ്മാനേം നോക്കണല്ലേ?
ആഹ് പക്ഷെ വെല്ല്യുമ്മാനെ നോക്കണ്ട ആവശ്യൊന്നുല്ലാ വെല്ല്യുമ്മ നമ്മളെ നോക്കിക്കോളും നല്ല ഉഷാറാ
ന്നെ ആരോഗ്യള്ള വെല്ല്യുമ്മേ
ഓഹ് നല്ല ആരോഗ്യാ ഞമ്മളെ കാട്ടി ആരോഗ്യണ്ടാവയിന് വെറക്ണ്ടാക്കാനൊക്കെ ഉഷാറാ
ഉം
ഉം അങ്ങനത്തെ പ്രശ്നോന്നുല്ലാ അവടെ
ഇന്നായിക്കോട്ടെ ഇനി പിന്നെ വിളിക്കട്ടാ
ഉം ഇന്നായിക്കോട്ടെ ഇന്നാല് ഇന്നാ ശരിന്നാല് ആഹ് ഓക്കെ